ഹലോ
ഹലോ
ആ കേക്കുന്നില്ലേ
കേക്ക് ഹലോ കേക്കുന്നുണ്ടോ ഹലോ
ആ കേക്ക് അവിടെ കേക്കില്ലേ വിശേഷം അങ്ങനെ പോണു. എന്താ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കേക്കുന്നുണ്ട് ആ അ ഇപ്പ എണീച്ചിട്ട് പ്പോ
ഓക്കെ ഉം എന്താന്ന് ബ്രേക്ക്ഫാസ്റ്റന് എന്താ കടി
ങ്ങള് ചായട്ച്ചോ
ആ ഞാൻ ചായ കുടിച്ചു ഞങ്ങൾ ചായ കുറച്ചു നേരത്തെ കുടിക്കണ ആൾക്കാരാണ്
ഇങ്ങൾ ചായട്ച്ചോ
ആ ചായ കുട്ച്ചു വ്ടെ മ് നമക്ക് ക്ക്ന്ന് പുട്ടും കടലായിരുന്നു അവിടെന്താ
ഞാന് പ്ലസ്ടു കഴിഞ്ഞു
അ
ആ ഹലോ
കേക്ന്നില്ലേ ഹലോ
ആ ക്ലിയർ ഇല്ല ആ ആ പ്പൊ കേക്ണ്ട് എന്താണ് എന്തെക്കേണ് ഹോബീസ് വീട്ട്ലിര്ക്കുമ്പോ
വീട്ടില് ഇപ്പോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ അക്കൗണ്ടിംങ് ക്ലാസ്സില് അഡ്മിഷൻ നെട്ത്ട്ട്ണ്ട് പ്പൊനി ക്ലാസ് തുർക്കു അടുത്ത മാസം
അടുത്ത മാ ഞാനുപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് റ്റൊള്ളു ഞാന് അങ്ങനെ എന്ത ഞാൻ ഡിഗ്രിക്ക് കൊടുത്ത്ണ്
ഡിഗ്രിക്കാവുന്നോ പോകുന്നെ?
അതെ ഡിഗ്രിക്കാ പോണം.
ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലേ?
ഇല്ല ഇപ്പം വീട്ടിലിരിക്കാണ് വെറ്തെ
ഓൺലൈൻ ബിസിനസ്സിനൊക്കെ താല്പര്യണ്ടോ?
എന്ത്?
ഓൺലൈൻ ബിസിനസ്സിനൊക്കെ താൽ
ഓൺലൈൻ ബിസിനസ്സ് ഒന്നും ചെയ്തോക്കിട്ടില്ല. പക്ഷെ താല്പര്യ ഇൻട്രസ്റ്റ്ണ്ട് നോക്കണം അവ് തനിക്ക് താല്പര്യണ്ടോ?
ഉം ഞാന് ഇതുവരെ അതേപോലെ തന്നെയാ ഞാൻ ചെയ്ത് നോക്കീട്ടില്ല. പിന്നെ താൽപര്യല്ല വല്ങ്ങനെ
ആഹ് ഓക്കെ എന്ത് എന്
പിന്നെ അങ്ങനെ നടക്കണല്ലോന്ന് ചിന്തിക്കുമ്പോ മടിയാവും
ആഹ് ആഹ് നമ്മള് എന്ത് എക്കൗണ്ടിങ് ക്ലാസ്സ് എന്താണ് സി എം എയോ? അതോ എ സി സി എ അങ്ങനെ ഏതാ?
എക്കൗണ്ടിങ് എല്ലാ എല്ലൊ ഉൾപ്പെടും അയില്. വൺ ഇയർ കോഴ്സ് ആണ്.
ആഹ്
നിങ്ങളെ ഫോർയർ ഡിഗ്രീൻ്റെ കൂടെ അനന്തപുരിയിൽ നോക്കുന്നുണ്ടോ
ഇല്ല നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ അക്കൗണ്ടിങ് മേഖലക്ക് തന്നെ പോണം എന്നാണ് നാലു വർഷം ഡിഗ്രി ഉണ്ടല്ലോ കഴിഞ്ഞിട്ട് നോക്കാനെ
അ പിന്നെ ഡിഗ്രിങ്ങളേതാ എടെക്ക്ന്നേ
ഡിഗ്രി ബികോം അം ഏഹ് ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി എടുക്കണ്ണ്ടോ തിന്റെ കൂടെ
ഡിഗ്രി കഴിഞ്ഞതാ ഞാന്
ആ ഓക്കെ
മ്മൾ പഠിക്കുന്ന സമയത്ത് മൂന്ന് വർഷയിരുന്നല്ലോ അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആയി
ഓ ഓക്കെ
നേക്ക് പിന്നെ അലോട്ട്മെന്റക്കെ വന്നൊ
ഓ അലോട്ട്മെന്റ്ന്നലെ ട്രയല് വന്നു
അതെയ നിങ്ങ അടുത്ത് അടുത് കോളേജൊക്കെണ്ടോ
ആ അടുത്ത് നമ്മള ഇവടെ അടുത്ത് ഏ കൊറച്ചകൊണ്ട്
അതെ
ഉം
വേറെന്താ അവിടെത്തെ കാലാവസ്ഥക്കെ എന്താ എങ്ങനെ
കാലാവസ്ഥ ഇപ്പം ചെറിയ മയാണ് എപ്പഴുല്ല വല്ലപ്പോയും മഴ പെയ്ത് ചാറിപ്പോവു അവിടെയോ
ഇവിടെ ഇ മ് രണ്ട്സായിട് വെയില ഇന്ന് രാവിലെ മഴ ചെറുതായിട്ട് പെയ്തിണ്ട്
ഓഹ് മയ മയ പെയ്യുമ്പോ എന്തെങ്കിലും പ്ര
ആ അവൻ മഴ പെയ്യുമ്പോൾ അവൻ പുറത്തൂടെ ചാ പിന്നെ ഞങ്ങള് പുറത്ത് പോയി ചായയൊക്കെ കുടി
ആഹ് ആഹ് ഞ ആ ഞങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെ നമ്മള് ഇവിടെ വീട്ടിലടുത്ത് നാ ട്ടില് കൊറച്ച് ഫ്രണ്ട്സ്ണ്ട് നമ്മള് വൈകുന്നേരം സ്കൂട്ടി എടുതാണ്ട് നമ്മൾ എവിടേ ചായ കുടിക്കും അത് രസാണ്
അയ് അതെ
അൻ ഉം ഫ്രണ്ട്സ്ന്റെ കൂടെ കറങ്ങാനൊക്കെ പോവാറുണ്ടോ ആ ആ ങ്ങള് പോവാറ്ണ്ടോ
ഓ വ പോവാറുണ്ട്
ആ ആ
ണ്ട് മ്മളിപ്പോ കോളേജ് കോളേജില്ള്ള സമയത്താണെങ്കില് നമുക്ക് എല്ലോ കണ്ട്ട്ട് ചർച്ച ചെയ്യാം എല്ലരും നമ്മള ഒപ്പരണ്ടാവൊല്ലോ ഇതിപ്പോ നമ്മള് കാ രല്ലാത്തോണ്ട് നമ്മള് കാണുന്നില്ലല്ലോ അപ്പൊ വാട്സ്സപ്പില് ഇങ്ങനെ ചർച്ചയ്മ്പോ എല്ലര്ക്കു പറ്റുന്ന സമയം കിട്ടണോ അപ്പങ്ങനെ പറയും മഴക്കെ പെയ്ത് കഴിയുന്നന് മുന്നേ പോണംന്നൊക്കെ പോണംന്ന് വിചാരിക്കുന്നുണ്ട് അതെ അതെ കൊളക്ക്‌ കഴിഞ് യേശോ എല്ലര ഒരുമിച്ച് ത്ത ഭയങ്കര പാടാ കോളേജ് കഴിഞ്ഞന് ശേഷം ഫ്രണ്ട്സിന്റെ ഒക്കെ മേ ആലോയ്ച്ചുടാ
ആ ആ അപ്പ കിട്ടാൻ ഭയങ്കര പാടായിരിക്കുല്ലെ
പ്പന്നാ ആ കാലല്ലെല്ലോ പോയ്‌ നല്ലരസം എല്ലരും പറയും നമ്മൾ കോളേജ് പഠിച്ച് കഴിഞ്ഞിട്ട് അല്ലാത്ത കോഴ്സ് ഒക്കെ എടുക്കുമ്പം നമുക്ക് എന്താറയ അവിട്ത്തെ ഫ്രണ്ട്സളും നമുക്ക് റ്റാവുന്നില്ല നമ്മള് പഠിക്ക തിരിച്ച്പോരാ അങ്ങന അങ്ങനത്തൊരു ഇത് നിങ്ങളക്കെ പോര്ണ്ടാവൊ
ഉം ഞാനിപ്പ കോളേജ് പോവാൻ നി കാണല്ലോ അപ്പൊ ഇൻക്ക് ഭയങ്കര ഒരു ടെൻഷനാ എന്താ ആരെ എങ്ങനെ ആവന്നൊന്നും അറിയത്തില്ലല്ലോ
ആ കോളേജിലൊക്കെ പോ നിങ്ങക്ക് നിങ്ങളെ ഫ്രണ്ട്സ്ണ്ടോ
ഫ്രണ്ട്സിന്റെ കൂടെല്ല ഇൻക്പ്പം ട്രയല്ലൊരു കോളേജ് കിട്ടി അവിടെ അവിടെ ഇൻക്കറിണ ആരുല്ല അപ്പൊ ഇൻക്കൊരു ടെൻഷൻ
ആ ഫസ്റ്റ് ഒക്കെ പോകുമ്പോ നമുക്കൊരു ടെൻഷനക്കെണ്ടാവു പിന്നെ നമ്മള് കൂട്ടത്തിൽ അല്ലെ രുവായിട്ട് നമ്മളൊന്ന് സംസാരിച്ച് സെറ്റായ നമുക്ക് അടിപൊളി ആയിരിക്കും കോളേജ് ലൈഫ് അനുസരിക്കും നമുക്ക് ഒരു എൻജോയ് സമയ ചെയ്യാൻ പറ്റിയരു സമയം
ആ തീർച്ചയ
ക്ലാ പ്ലസ് ടു ഒക്കെ പഠിച്ചലും എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നുന്നത് കോളേജ് ലൈഫ്ണ് ഇപ്പോഴും അതന്നെ പഠിക്കണം തോന്നിണ്ട് ഞാനും പോകുന്ന സമയത്ത് എനി ആരേും പരിചയമല്ലായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷൻയിന്
ആ ആ
ഒന്നാമത് ടെൻഷൻ നമ്മള അതേ വൈബിൾള്ള ആൾക്കാരെ നമുക്ക് കിട്ടും അല്ലെങ്കില് നമ്മള് ഇങ്ങനെ നമക്ക് ഇഷ്ട അല്ലാത്ത ആൾക്കാര നമക്ക് ക്ലാസ് പോകാനും ഒരു മടി വരുമല്ലോ പോഓ എപ്പൊ പിന്നെ എല്ലരുും നമ്മള വ
ആ ഈ ഗൂ് ഗ്രൂപ്പിസം അങ്ങനത്തെ സംഭവങ്ങളൊക്കാണ് പേടി അങ്ങനെ ക്ലാസ്സിലൊക്കെ നമ്മ
ആ അതൊക്കെ ഇണ്ട് ഭയങ്കരം എടങ്ങേറ
ആ ആ അങ്ങനെല്ലാതാവണം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഗ്രൂപ്പിസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കി പിന്നെ ക്ലാസ്സില് പോവാാൻ മടിയായിരിക്കും
മഴട ആായിരിക്കും നമ്മള ഞാൻ പഠിച്ച അങ്ങനെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ക്ലാസ് ഒരു അസുഖ ആയപ്പോും നമുക്ക് ലീവ് ആക്കാൻ ഭയങ്കര മടിയായിരുന്നു പിറ്റേെന്ന് വന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്
ആഹ ആഹ
നമുക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ള കൊറെേ വ്യക്കം
ഉം ഉം എ ഏത് ഡിഗ്രി ഏതാണ് തരുന്നത്
ബ അറബിക്
ആ ഓക്കെ
ഞാച്ച എപ്പളാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാ
നക്ക് വരുന്ന ഒന്നാം തീയതി ജൂലൈ ഒന്നിനന് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ
അതെ
ഉം ഉം ഇനി ട്രയലല്ലേ വന്നിട്ടുള്ളൂ ഇനിയും വരാനണ്ട് അപ്പം ആ വെയിറ്റ് ചെയപ്പ കിട്ടിയ കോളേജ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നില്ല എനി കിട്ട് മുകൾക്ക് കയറോന്ന്ോക്കണോ
നിങ്ങക്ക് അടുത്ത പോകാനാണ് ഇഷ്ടം അല്ലെ ദൂരെയോ
ദൂരെ പോകാനാണ് ഇഷ്ടം പക്ഷെ വീട്ടുകാാര് അടുത്തുള്ള കോളേജ് മാത്രം കൊടുത്താൽ മതിന്ന് പറഞ്ഞ അങ്ങനെ
ആ എനക്ക്ത ഇഷ്ടം ദൂരെ പോയി പഠിക്കാൻ എനിക്ക് ദൂരെ കോളേജിലായിരുന്നു കിട്ടിയത് ഫസ്റ്റ്ൊക്കെ നല്ലതായി പോയി വരുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടായി നമുക്ക് മടിയവുംും അവിടെ തന്നെ തിരിച്ചു വരുമ്പോയപ്പ ല്ല എണല്ലോന്ന് ആലോചിക്കുമ്പോൾ മഴത്തി വരും
ആഹ കൊറെ
അടു പഠിച്ചതായിരുന്നു നല്ലും ആ കോളേജൊക്കെ ആവുമ്പോ നമുക്ക് ദൂരെ പഠിക്കുന്നതന്നാ നല്ലത്
ആഹ ആഹ് ആല്ല
ഉ ഞാൻ കല്യാണംൊക്കെ നോക്കുന്നുണ്ടോ
ഏയ് ഇല്ല നമ്മള് ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ടാ നോക്കുന്നതണോ അവിടെ
അതെ
ഉം ഉം
നിങ്ങളിങ്ങനെ വേറെന്ത ഓൺലൈൻ ബിസിനസ്സ് ചെയ്യാൻ നോക്കുന്നുണ്ടോ
ഓൺലൈൻ ബിസിനസ് ചെയ്യണം ഇപ്പ എന്തായാലും ക്ലാസ്ൊക്കെ തുടങ്ങല്ലേ ഇപ്പം കഴിയൂലല്ലോ
ആഹ് ക്ലാസ് തുടങ്ങിയ പിന്നെ ഇപ്പത്താണ് സിലബസ് നല്ല മാറി പഠിക്കാനൊക്കെ ഉണ്ടാവല്ലേ അതിനെ പറ്റി നമുക്കൊരു ഒന്നും അറിയല് ഉണ്ടാവില്ലല്ലോ ഞങ്ങക്ക് ഈ ഫോറിയറ് തന്നെ ഇരിക്കണം നിർബന്ധമുണ്ടോ
ഇല്ല മൂന്നിയർ കഴിഞ്ഞ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം പക്ഷെ നാലിയർ പോകുമ്പോ അത് ഓണേഴസ് ഓ ഡിഗ്രി കംപ്ലീറ്റ് ആവും പിന്നെ ഫോർ ഇയർ പോയാല് പിന്നെ പി ജി എടുക്കാൻ ഒരു ഇയർ എടുത്താ മതി അത് പി ജിയും കൂടെ കിട്ടും അങ്ങനെ
ആഹ് അങ്ങനെയാല്ലേ അപ്പൊ ത്രീ ഇയർ കഴിയുമ്പോ കംപ്ലീറ്റ് ആവൂല്ലേ
ആതെ ആണെങ്കിൽ നമുക്ക് എക്സ് റ്റ് ചെയ്യാം മൂന്ന് ഇയർ കഴിഞ്ഞാൽ പക്ഷേ ഞാൻ നാല് ഇയർ പോണന്ന് വിചാരിക്കുണു
ആഹ് അതിപ്പോ പി ജി എടുക്കാൻ താല്പര്യണ്ടെങ്കിൽ പിന്നെ നാല് ഇയർ പഠിക്കുന്നതാണല്ലോ നല്ലത്
അതെ അതെ
കൊളേജിൽ തന്നെ നാല് ഇയറങ്ങ് കഴിയുവല്ലോ
ആഹ് എന്നാ കട്ട് ചെയ്യുവാ കേട്ടോ
എന്നാ ഓക്കെ